ആഹ്
ആഹ് അപ്പൊ എഴുതിവെച്ചപ്പാലാണ് മനസ്സിലായത് ഇങ്ങനെ പോക്കണ്ണ്ടുന്ന്‌ ഇന്നിട് ഞൻ ബാങ്കിപ്പോയി ബാങ്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങക്ക് മൂവായിരം രൂപ ഇങ്ങളെ ഇതീല് ഏ എപ്പളും വാണം അതില്ലായിട്ടാണ് ഇങ്ങള് ശ്രദ്ധിക്കലില്ലേന്നൊക്കെ ചോയ്ച്ചിന്ന്‌ പക്ഷെ അയിന്റെ മുന്നൊന്നും അങ്ങനെ. ഇനി അകൗണ്ടിൽ അങ്ങനെ പാറ്റ അടിയായിട്ടില്ലെന് ഇപ്പൊ ഇ അല്ലേലും നമ്മള് പോറ എടുത്തുകൊക്കെ പണിക്ക് പോവാണ്ണ്ണ്ടാക്കിലെ നമ്മക്ക് പൈസക്ക് ഭയങ്കര ചെലവാ ആയിൻ ഇങ്ങളെ ഇക്കക്കെ പറഞ്ഞരിയാ ആഹ് അപ്പമ്മള് ബസ്സിന് പിന്നെ കണ്ണ്ക്കണ്ട സാധനം ഒക്കെ വാങ്ങും ചെയ്യും എവിടേലും പോയി എത്തേലും തിന്നും ചെയ്യും.
ശരിയാണ് എറങ്ങിയാ ചെലവാണ് ഞാ, അപ്പോ ഓരോന്നിന് നമ്മള് ഓനെ ചേർത്താനും അതിനും ഇതിനൊക്കെ ആവുബോ. പൊർത്തേക്കെറങ്ങി പോരേതന്നെ ഇരുന്ന ഒരു ചെലവൂല്ല
ഒരു ചെലവൂല പൊറത്തക്കെറങ്ങ്യാ. ഇൻക്കറിയാ ഞാനാ പോയ സമയത്ത് എല്ലാരൂടി. കുടിയാണ്ട് ഏ ഇപ്പോള്ളോർക്കൊന്നും അങ്ങനെ പൈസ ച്ച് ചെലവാക്ക്ണീന് മടില്ല
ഉം ഉം
ഇൻകറീലാ. അതെന്നാ ഒര്തില്ല. എവിടൊക്കെയാ, മഞ്ചേരി അവ്ടെ എന്തൊക്കെയാണോ പുതിയേത് തൊടങ്ങിയേ. അവിടൊക്കെകെ തിന്നാ
ഉം ഉം
അപ്പൊ ഞമ്മക്കത് കേറ് ന്താ
ഇല്ലേ ഇന്നല ഉം ഇന്നലെ ഇബ പെട്ടെന്ന് ഉമ്മാന്റെ അനിയത്തി ഇണ്ട്, ഇന്റെ രണ്ട് വയസ്സിന് മൂത്തതാ ഓള് ഞാനും ഇന്റമ്മന്റെ കല്യാണം കഴിഞ്ഞേരാ മാമാക്ക് ഇമ്മന്റെ അനിയത്തി ഇണ്ടായേ
ഉം ഉം.
അപ്പം ഉം ഓളെ രണ്ട് വയസ്സിനെളേതാ ഞാന് അപ്പോ ഓൾക് മൂന്ന് മാസ മക്കളാള്ള് മൂന്ന് പെങ്കുട്ട്യോള് തരാന്, രണ്ടാമത്തെ മോക്ക് ഇന്നലെ പെട്ടെന്ന് ഒര് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓളുപ്പോ പ്ലാസ്റ്റുനാ
ഉം
അത് പിന്നെ എന്താ കൃത്യായിട്ടി ഇൻക്ക് ഓർമ്മല്ല പിന്നാ വയറ് വേദന വന്നതാ
ഉം
വയറ് വേദന വന്നിട്ട് ഭയങ്കര വേദന അങ്ങനോല് കാണിച്ച് കാണിച്ച്ട്ടൊന്നും കൊറയ്ന്നില്ല. പിന്ന പിറ്റേ ദിവസം ആയ പ്പേക്ക് പിന്നെ വെള്ളം കുടിക്കുമ്പൊയേക്ക് ഛർദ്ദിച്ചോക. ഒന്നും കുടിക്കാനും തിന്നാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ എന്തേനു പെട്ടെന്ന് എന്തോ വന്ന് ഓപ്പറേഷൻ വേണന്ന് പറഞ്ഞ് അങ്ങനെപ്പന്നലെ ഓ ഒറേഷൻ ചെയ്ത് റൂമിലേക്കാക്കീക്ക് കൃത്യായിട്ടെന്താ സംഭവംന്ന് ഇൻക്ക് മനസ്സി ഇല്ല ഇല്ല ഉം ഉമ്മ ഉമ്മാ പറഞ്ഞപോലെ എന്തോഗ്ലീഷിലൊക്കെ പേര് പറിയുന്നുണ്ടെങ്കി റെയ്തമ്മായിനെ വിളിച്ചു നോക്കണന്ന് പറഞ്ഞേ
അപ്പന്റെക്ഷനാ അങ്ങൻത്തെ എന്തേലുവാ
അപ്പൻ്റിക്സ് ആയിരിക്കോ ആഹ് അറിയുല്ല. പിന്നെന്തായാലും ഓപ്പറേഷൻ പെ ട്ടെന്ന് ഓപ്പറേഷൻ വേണന്നു പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ പ്ലസ്ടുവിന് പഠിക്കല്ലേ
ഓഹ് പേടിയാണല്ലേ ഇപ്പൊ എൻ്റെ ന് മൂന്നാമത്തെല്ലെ മോന് അവന്റെ ക്ലാസ് ത്തൊരു കുട്ടി പതിനാലഞ്ചു ദിവസം മുന്നേ മരിച്ചു. അയിന് തല ര വേദനേന്നേരം
ഉം
തലവേദന ആയിട്ട് അങ്ങനെ കുറെയൊക്കെ നമ്മൾ ശ്രദ്ധി കുറ ചെലപ്പെ നമ്മള് കുട്ടികളെ ഈ വേദനയും വരു ഇതൊക്കെ പറയുമ്പോ നമ്മളങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ ആഹ് അങ്ങനെ അതത്ര സീ ഈ കാര്യായിട്ടമ്മള് അത് എടുക്കുല്ലല്ലോ
ഉം അല്ലെ പിന്നെ ഓര് കരയാതെ നിർത്താതെ കരയൊക്കെ ചെയ്യുകയാണെങ്കില് മ്മള് ആഹ് പർയു കാര്യായിട്ട് എടുക്കും. ആ ഇല്ല ആപ്പൊ ഉം ഉം
അപ്പൊ അയിന്റെ ത തലക്ക് തലെന്റെ ഉള്ളിൽ ക്യാൻസറായി
ട്യൂമർ ആഹ്
ആഹ് എന്നിട്ട് മരിച്ചു. മരിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കണ കു ട്ട് അയ്ന്റെ മുടി ഫുള്ള് കൊഴിഞ്ഞ് അന്നേരം കീമോ ചെയ്തട്ടെ
ഉം കീമോ ചെയ്യുമ്പൊ ഭയങ്കര വേദനയായിരിക്കില്ലെചെറിയ മക്കൾക്കൊക്കെ
അയി കീമോ ചെയ്യാ പർഞ്ഞ ഒരു ഗ്ലൂക്കോസ് കേറ്റുല്ലേ
എന്തായാലും അത് ഞരമ്പ് പൊട്ടുന്ന വേദന ഉണ്ടാവും. ചെയ്താലും ചെയ്യുമ്പോ ഒക്കെ
ചെയ്തു കഴിഞ്ഞാ ഭയങ്കര ക്ഷീണ ആണെ കാ
ഭായ് കഴിഞ്ഞാ ക്ഷീണാണ് പക്ഷെ എനിക്കു തോന്നും ചെയ്യുമ്പോ ആണെന്ന് വേ ഉം ഫുള്ള് വേദനയോട് നിക്കാൻ പറ്റൂല്ല തോന്നും.
അള്ളാ പടച്ചോൻ കാക്കട്ടെ. ഏതായാലും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പ എന്താണ് ഞാന് ഏക്ക് ന്തായി ഞാനേ അന്ന് പയറൊക്കെ കുഴിച്ചിട്ട സമയത്ത് ആഹ് പയറൊ ഒക്കെ വലിച്ചിട്ടിട്ട് അവിടെ ഞാൻ നിറയെ മുളകും തൈ വെച്ചീന്നേ.
ഉം
എന്നട്ട് ഈ കായ്ച്ച് വന്നപ്പോ നല്ല വൈലറ്റ് കളർ മുള വെള്ള കളർ മുളക്
ഏതേനു
അത് ഇൻക്ക് ഇങ്ങനെ എവിടുന്ന് അമ്മായി ഒക്കെ തന്നീനു നീലമുളകാന്ന് പറഞ്ഞിട്ട് ആഹ് ഓര് അഹ് വിടിം ആരേലൊക്കെ തരുമ്പോളൊക്കെ ഞാൻ ങ്ങനെടുത്ത് നമ്മളങ്ങനെ എവിടെയും പോയി കഴിഞ്ഞാ നല്ല രസ എള്ളോക്കെ കാണുമ്മേ അഹ് അങ്ങനെ ഒരു വിത്തൊക്കെ എടുത്തു വരുല്ലോ എല്ലാം കൂടി കൂടി ഞാൻ പാകിയതേനി എന്നിട്ട് കായ്ച്ചു വന്നപ്പോ നല്ല രസോണ്ട് നല്ല നീല കളർ ഉണ്ട മുളക് അത് തന്നെ വെള്ള കളറ്. പിന്നെ നമ്മൾ കടേന്ന് വാങ്ങണ ഒരു ഉണ്ട മുുളക് ണ്ടല്ലോ ഇപ്പം. ക്യാപ്സിക്കം അല്ലാത്ത വേറെ
അയ്ന്റെ ചിത്രം എടുത് വിടേണ്ടി
ആഹ് ന്നട്ട് നല്ല രസണ്ടേഞ് പല കളറ് മുളകുകളുണ്ട് ഉം ഉം
ഉം
പിന്നെ ഇപ്പോ ഇതുണ്ട് കൈതചക്ക ഇല്ലേ
ആഹ്
ഉം ഇപ്പൊ തൊടുക്കെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങലില്ലേ മഴ ആയതുകൊണ്ട് റബ്ബേ ഞാനിങ്ങനെ പുല്ലൊക്കെ പറച്ച് അടിച്ച് വാരണ സ്ഥലല്ലേ പുല്ല്ങ്ങട്ട് ബന്നുകാണ്ട് ആകേഇതായിനി ഇപ്പോൾ പുല്ല് മാന്തണ ഒരു ഇത് കണ്ടോ ഇങ്ങള് യൂട്യൂബില്
ആഹ് ഉണ്ടായിട്ടാണോ ഒന്ന് കിട്ടണ്ടീനോ ഐറ്റ ഒന്ന് കിട്ടണ്ടീനോ
നല്ല സുഖണ്ട് ലേ കണ്ടിട്ട് എണ്ണൂറ് രൂപയാണേലോ എണ്ണൂറ് രൂപ പക്ഷെ അയില് ഇങ്ങോട്ട് കാട്ടണ കണ്ടാലേ
ആഹ് തീരെ മണ്ണയെ കാണും പിന്നെ പുല്ല് തീരെ കാണുന്ന ഇല്ലല്ലേ
അഹ് ഇപ്പോ ഇറങ്ങിയതാ തോന്നുന്നുണ്ട് ഇപ്പൊ കുറച്ച് ദിവസ് മുള്ള കണ്ടപ്പ ഞൻ ഇവിടെ ഉള്ള ഒരു ഉമ്മാക്ക് കാണിചൊടുത്ത് അത്‌ അനുസരിച്ചപ്പ അതിനത്ര പൈസ കൈക്കോട്ടാ നമുക്കൊരു ഒരു ഗതികേട് ആണല്ലോ
ആണ് അതൊണ്ട് കൊത്താനാവൂലാലോ ഇതിങ്ങനെ ഒന്ന് നമ്മള ഇപ്പരൊണ്ട് ഇങ്ങനെ ആക്കൂലേ അവരാക്കുമ്പോഴേക്ക്‌ പുല്ലൊക്കെ പോകുന്നുണ്ട്
അയിനൊരു ബ്ലെയഡ് ഉണ്ട് അയിന്മേലേ ഒരു ബ്ലേഡ് പോലെരു സാധനുണ്ട് അന്ന് വാ അങ്ങനെ ഞാൻ വിലയൊക്കെ ചോദിച്ചണേ
ഉം ആഹ് പിന്നെ പ്രസഹിക്കാനായിരിക്കല്ലോ ഒരേ ഉം പിന്നെ അങ്ങനെ ഇപ്പം പ്രസചിച്ച കഴിഞ്ഞാൽ നിക്കുന്ന ഒരു സ്ഥലല്ലേ
ആഹ് ഹോം കെയർ ആഹ് ആഹ്
അവിടെയാണ് മൂത്താങ്ങളന്റെഓള് ഇപ്പൊ ഒക്ടോബറ ഒക്കെ ആവുമ്പോം പ്രസവിക്കും പ്രസവിച്ചില്ല
ആഹ്
പിന്നെ അപ്പോ ഓർക്കൊക്കെ അങ്ങനെ ആക്കിയതാണ്ന്നറിയാം ഇതുവരെ അങ്ങനെ ഒന്നും ഇല്ലയനലോ ഇതിപ്പോ
ഇപ്പ എല്ലാരും അങ്ങനെ ഇവിടെപ്പന്റെ നാത്തൂവിനൊക്കെ റിസോർട്ടുമാരി
ആഹ് അവർക്കൊക്കെ എത്ര പൈസായ ഒരു മാസത്തേക്ക് അല്ല പതിനഞ്ച് ദിവസത്തേക്ക്
പതിനഞ്ച് ഒരു ഒരു മാസാ നിന്നത് ഒരു മാസത്തിന് എഴുപത്തഞ്ചാണ് തോന്നുന്നുണ്ട്
ഏഹ് ഇവിടെ അവര് പതിനഞ്ച് ദിവസെത്തക്ക പറഞ്ഞേ അപ്പൊ പതിനഞ്ച് ദിവസ ക്ക അത് പിന്നെ സാധാ രണ്ട് റൂമോ അങ്ങനെ എന്തോ ഉള്ളു ചെറിയൊരു വീടോ അല്ല റിസോർട്ട് ഒന്നുംല്ല
തക്ക നിലയിലാനി അടിയില് ഫുള്ള് പാർക്ക് ഒമ്പത് നേരത്തെ ഫുഡ് പിന്നെ ട്ര ഇത് ചികിത്സ പറഞ്ഞാൽ തേപ്പ് ഈ സിനിമാ നടിയക്കൊക്കെ കൊടുക്കു ചാറുള്ള ഇതാണ് ഉഴിച്ചിലും തല നമുക്ക് ത ധാര ഇതാര ഇതാക്കാ എന്നൊക്കെ അറിയില്ലേ നമ്മള ഇങ്ങനെ പരസ്യത്തിലൊക്കെ കാണാറ നെറ്റിമേലെ ഇങ്ങനെ മഞ്ഞൾ ആഹ് അങ്ങനത്തെ പിന്നെ തലക്കൊക്കെ മസാജ് എല്ലാം നല്ല ഉഷാറായിരുന്നു
പക്ഷെ ഓൾക് ഉണ്ടലോ വയർന്നെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും കണ്ടാല് ഒരു എട്ട് മാസം വയറ്റിലുള്ള പോലെ
ആഹ്
ഇപ്പോൾ ഹോസ്പിറ്റലിന്നേ ഡോക്ടർ പറഞ്ഞാ എന്താന്ന് അറിയോ വയറ് ക ഇത് തുണി വെച്ച് കെട്ടരുത് ഇത് ബെൽറ്റ് യൂസ് ചെയ്താൽ മതീന്നാ
ഉം
അപ്പളേ ഞാൻ പറഞ്ഞതാ എ സിനോ കൊറയിലട്ടോ ഞങ്ങൾക്കൊക്കെ നല്ലോണം പ്പോര് പറയണ ഡോക്ടർമാർ പറയണ എന്താണ് രണ്ട് ലയറാവോലൊ വയറ്. തുണി വെച്ച് കെട്ടിയാല് ഞമ്മൾതൊക്കെ നാല് പ്രസവത്തിനും വവർ ഇത്ര പറയാ ഷേപ്പ് ആവുകേ ചെയ്യുള്ളൂ.
ഉം.
അത് എന്താെന്നാല് പാസ് നമ്മൾ നല്ലോ കെട്ടു ഹോസ്പിറ്റലിൽ നിന്നും കെട്ടി തരും വ് നിക്കണേ താന്മാരു കെട്ടിരും അതൊ ഒണ്ട് വയറിന് ഒരു പ്രശ്നം വർന്നില്ല ഇപ്പോഴു വയറില്ലല്ലോ ആഹ്‌ വെ ഒക്ക എത്രങ്ങാനു ഉ പറിയോ അപ്പൊ ഇവര് അവിടന്നും വയറ് കെട്ടൂല്ലല്ലോ വയറ് ബെൽറ്റ് മാത്രം കെട്ട. ഇപ്പൊ ഒരു പുതിയ ഇറങ്ങിയ മോഡലാണ് എന്നിട്ടൊക്കെ പള്ളിയയും ചാടി ഇങ്ങനെ നടക്ക ആഹ്‌ എന്താ പത് ബോറാണ് ചുരിദാറകെട്ടാലേ
എഴുതാകത്തമോറാണ്
ഉം പിന്നെ അതുവല്ല ഞമ്മള് ച്ച്. എട്കെടക്ക് ഞമ്മളന്നെ ഞമ്മക്ക്ന്നെ ചെയ്യാൻ പ ജനാരോരം
എന്തേ എങ്ങനെ ആ വർക്കഔട്ട്ണ്ട് പിന്നെ അതല്ല കുറച്ച് വയറ അമ്മക്ക് ഇങ്ങന ഉള്ളിലോട്ട് പിടിച്ച് എട്ക്കെട് ക്ക് അങ്ങനെ ചെയ്താല് ഞാൻ അങ്ങനെ ചെയ്യല് അപ്പൊ എന്നോട് തൊ പെങ്ങമാരൊക്കെ പരം അമ്മക്കിലൊര്. ശ്വാസം പിടിച്ച് വെക്കു നിട്ട് ഏഷം വയര് മാത്രേ ഉള്ളോട്ട് പിടിച്ചക്കാൻ കയ്യു. അങ്ങനെ എട്ക്കെട്ക്ക് ചെയ്താലോക്കെ വയറിങ്ങനെ അതികം അങ്ങനെ ചാടി നിക്കൂലോ ആഹ്‌ അപ്പം മ്. ഞാന് ആ പിന്നെ അങ്ങനെ ചെയ്യുന്നതിന്റെ പങ്ങരോക്കൊക്കെ ഇങ് കൂർത്ത വയറ മുന്നില് മാത്രോ അപ്പൊ എന്നോട് പറ ഇന്റെ രീതില്ലതാ എല്ലാ സ്ഥലത്തു ഒര്പോണള ആപ ഇങ്ങനെ പറയൂലെ.
ഏ അങ്ങനെ ഞാൻ ചെയ്യലില്ല ഞാന് അ മ്മക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കഔട്ട് ഇനിക്കറിയാ
ഞാനുങ്ങന വിചാരിക്ക. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ എല്ലാ എല്ലാ ദിവസവു ആ എല്ലാ ദിവസവു അതൊക്കെ ചെയ്യണംന്ന്
പത്തണ്ണണ്ട്. ട്ടോ അത് ഓരോന്നും മുപ്പത് വട്ടം ചെയ്യാ ഏ മ്. മുപ്പതെണ്ണം ഹെ മുപ്പത് വട്ടം ചെയ്യ നമ്മള് വിയർക്കു വിയർക്കുവോള അങ്ങട്ടെ ചെയ്യാം എന്നിട്ട് കുളിച്ചാതി
അ ഞാനായിന് ടൈം വെച്ചത് ഒരു പതിനൊന്നര മുതല്
നിങ്ങള് അയിന് വർക്കഔട്ട് കൂടി ചെയ്തിട്ടന്റെ തീരെണ്ടാവൂല
എന്നായിക്കട്ടട്ടാ എന്നാ ശരി
ആഹ്‌ ആഹ്‌